ഹലോ
ഹലോ, എന്തൊക്കെ വിശേഷം?
എന്താ എനിക്ക് പ്രത്യേകിച്ചും കൊഴപ്പൊന്നില്ല. എന്താ അവിടുത്തെ കൊഴപ്പൊന്നുല്ലല്ലോ ആർക്കും, എന്താ അവിടുത്തെ പാട്?
ഏയ് ഇവിടെ കൊയപ്പൊന്നുല്ല ഇപ്പ നല്ല മയക്കാലൊക്കെല്ലേ.
ഉം ഇപ്രാവശ്യത്തെ മഴക്കാലന്ന് പറഞ്ഞാ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളു ഇല്ലാന്ന് തോന്നുല്ലേ. വല്യേ എന്താപ്പൊ പ്രളയം മറ്റ് ദുരന്തങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. എന്തോ ഭാഗ്യവരന്ന് പറയട്ടലെ.
അതെ നിങ്ങള് പറഞ്ഞത് ശരിയാണ്, കഴിഞ്ഞ കൊല്ലൊക്കെ നമ്മള് എന്താ വയനാട് ദുരന്തൊക്കെ കണ്ടില്ലേ. ദുരന്തങ്ങള്ന്ന് വെച്ചാല്, വെള്ളപ്പൊക്കോം, ഏഹ് ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് നമ്മുടെ കൊറേ മനുഷ്യന്മാര് മെരിച്ച് പോയി.
ശരിയാണ് ഈ വെള്ളപ്പൊക്കം, ഇപ്പൊ മഴക്കാലത്തൊക്കെ നമുക്ക് ഏറ്റവും വലിയ സങ്കടകരമായൊരു ദുരന്തം എന്ന് പറയുന്നത് വെള്ളപ്പൊക്കാണ്. കാരണം എല്ലാതും അടിയിൽ വെട്ട് വെള്ളപ്പൊക്കംന്ന് പറഞ്ഞാ, മൊത്തത്തിൽ നമ്മുടെ ഈ നമ്മൾ ജീവിക്കുന്ന സ്ഥലമൊക്കെ മറ്റൊക്കെ നശിപി ക്കാൻ വെള്ളപ്പൊക്കത്തിന് വെള്ളത്തിന് സാധിക്കു അല്ലേ. അമിതമായ മഴ നദികളുടെ ക കര കവിഞ്ഞൊഴിക്ക്, അണക്കെട്ടുകളിൽ നിന്നുള്ള ജലവിസർജ്ന എന്നിവ മൂലം കരപ്രദേശങ്ങൾ വെള്ളത്തിന് അടിയിലാകുന്നൊരു പ്ര പ്രതിഭാസമാണ് ഈ വെള്ളപ്പൊ ക്കംന്ന് പറഞ്ഞ. ഇത് എത്രത്തോളം മനുഷ്യന്മാരെ ജീവന് എടുക്കുന്ന് അറിയത്തില്ല. അത്രക്കും വെള്ളപ്പൊക്കത്തിന്റെ ശക്തി അനുസരിച്ചി ഈ വെള്ളത്തിനിന്ന് പറഞ്ഞാ നമ്മള് എല്ലാവരും, മണ്ണിനടിയിലാകാൻ കഴിയുന്ന ഒരു സംഭവമാണ് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ. ഈ വെള്ളപ്പൊക്കം കാരണം എത്രയോ മനുഷ്യ ര് ഏഹ് എന്തപ്പോ ജീവഹാനി സംഭവിച്ചിട്ടുണ്ടല്ലേ ഓരോ ദുരന്തങ്ങൾ പറയുമ്പോഴും,
അതെ നിങ്ങളിപ്പോ പറഞ്ഞ മാരി തന്നെ ഈ വെള്ളപ്പൊക്കം. നമ്മള് തീനോട് കളിക്കരുത് എന്ന് പറേണ മാരി വെള്ളത്തിനോട് കളിക്കരുത് പ്പെ ഈ വെള്ളംന്ന് വെച്ചാ നമ്മളിപ്പൊ കരുതും ഒരുത്തുള്ളി വെള്ളം വന്ന പ്രശ്നല്ലാന്ന് പക്ഷെ ഈ വെള്ളത്തിന് നമ്മളെ തട്ടിക്കൊണ്ടോവാന് നമ്മളെ മെരിപ്പിക്കാനുള്ളെ ശക്തി വരെ നമ്മളേ ഈ വെള്ളത്തിനുണ്ട് ഈ വെള്ളപ്പൊക്കംന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടപ്പെടുത്തുന്നതും മരണത്തിനോട് മല്ലടിക്കുന്ന ഒരു കാര്യാണ് വെള്ള വെള്ളം കളി വെള്ളം വെള്ളപ്പൊക്കൊക്കെ ഇണ്ടായാല്
അതെ അതിന് നമ്മളെ മറ്റേ ജനവാസ മേഖലീം നമ്മുടെ ശ ഏ ജീവനോം ഇത് എടുക്കാള്ളെ ശക്തി വെള്ളപ്പൊക്കത്തിന് വെള്ളം പറയുന്നതന്നെ ഭയങ്കര ശക്തിയുള്ള ഒരു സാധനാണ് വെള്ള ത്തിനോട് തീനോട് പറഞ്ഞ പോലതന്നെ കളിക്കാൻ നിക്കരുത് പിന്നെ ഭൂകമ്പം അവര് പര പ്രധാന ദുരന്തല്ലേ ഭൂകമ്പം ഏ ഭൂകമ്പത്തെ കുറിച്ച് പറയാച്ചെങ്കി ഈ ഭൂമിന്റെ അടിയിലുള്ളെ എന്താ പ്പോരോ പ്ലേറ്റുകൾ അതായത് ടെക്ടോണിക് പ്ലേറ്റുകളൊക്കെ ചലനം മൂലം എന്താപ്പൊ ഭൂമി ആകപ്പാട ഒരു കുലുങ്ങുന്നതാണ് ഈ എന്താ ഭൂകമ്പം എന്ന് പറയണേ ഭൂകന്തം ഭൂകമ്പം ഏ ഇപ്പോ അടുത്ത കാലത്ത് ഭൂകമ്പന്നൊന്നും നമ്മള് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലേ
ഇല്ല കേട്ട്
ആ ഭൂകമ്പം എന്ന് പറയാൻച്ചാല് ഇപ്പൊ നമ്മള് ശ്ര ഇവിടെ അല്ലെങ്കിലും്ഏ പ്രവാസി ലോകത്തൊക്കെ ആകെ ഭൂകമ്പം ഇപ്പോ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ ഏ യുദ്ധൊക്കെ നടന്നുമ്പോൾ ആണ് കെട്ടിടങ്ങൾ തകരുയും റോഡുകൾ പൊളിയും പിന്നെ നമ്മള് ജീവിക്കുന്ന വ വീട് പോലും ഇങ്ങനെ ഏ മതിലും വീടൊക്കെ ഇങ്ങനെ വ വളഞ് അതായത് വളർ ഇത് സംഭവിച്ച പോലെ വിളർച്ച ഏ പിളഞ്ഞൊക്കെ പോലെ കാണാൻ പറ്റൂലേ ഏ എന്താ ഇപ്പത്തെ യുദ്ധത്തിന് ഭൂകമ്പം നടന്നിരുന്നില്ലേ ഇപ്പം പ്രവാസലോകത്തൊക്കെ
അതെ ഒറപ്പായിട്ടും അപ്പൊക്കെ ഈ ഭൂമി കുലുങ്ങുമ്പോഴൊക്കെ ഭൂകമ്പത്തിന്റെ ചെറിയൊരു സാധ്യതക്കെ ഇണ്ടാവും പിന്നെ ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് തന്നെ ഈ ഭൂമിയുടെ അടിയിലുള്ള പാറപ്പാളികള് പെട്ടെന്ന് നീങ്ങേ നമ്മളിപ്പോ നിങ്ങള് പറഞ്ഞമാതി ഇപ്പോ എന്താ ഈ യു ദ്ധൊക്കെ നടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങട്ടും മിസൈലൊക്കെ ഇടുമ്പോ നമ്മള പാറ പാളികള് എന്താ പെട്ടെന്ന് നീങ്ങുമ്പോ ഏ പൊട്ടി പിരികു, പിരിയുയൊക്കെ ചെയ്യും അപ്പൊ ഉണ്ടാകുന്നൊരു പ്രകൃതി ദുരന്താണ്
എന്റെ ജീവൻ തന്നെ എടുക്കാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോ ഇപ്പൊ നമ്മള് ഇപ്പൊരു എന്താപ്പ കെട്ടിടത്തില അല്ലെങ്കിൽ എന്താപ്പൊ കെട്ടിടത്തിൽ അല്ലെങ്കി റോഡിന്റെ സൈഡിലൊക്കെ ഇരിക്കാണെങ്കിപ്പൊരു ഭൂകമ്പം വന്നാലും നമ്മൾ ആക നശിച് ച്ച് പോലേ
പിന്നെന്താ തീർച്ചയായിട്ടും ഈ ഭൂകമ്പത്തിന്റെ ത്രി തീവ്രത അനുസരിച്ച് ചെറിയ കുലുക്കങ്ങളും മുതൽ മുതൽ വലിയ നാശനഷ്ടങ്ങൾ വരെ നമുക്ക് സംഭവിക്കാം പിന്നെ അതുഅല്ല ശക്തമായ ഭൂകമ്പങ്ങള് കെട്ടിടങ്ങള് തകരാനും പിന്നെ റോഡുകള് പൊളിയാനും നമ്മുടെ ജീവഹാനി ഉണ്ടാകാനും കാരണമാകുന്നു നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഭൂ കമ്പണ്ടായി ഭൂകമ്പ സമയത്ത് നമ്മള് ഭയപ്പെടാതെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയാണ് വേണ്ടത് കെട്ടിടത്തിന് മുകളിൽലുള്ള
ഇപ്പൊ ഭൂകമ്പത്തെ കുറിച്ച് പറയണണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പൊ നമുക്ക് പിന്നയിപ്പ വേറൊരു ദുരന്തോന്ന് പറയണത് മണ്ണിടിച്ചില് മണ്ണിടിച്ചിലിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഈ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാവുന്നതാണല്ലോ മണ്ണിടിച്ചിലൊക്കെ
അതെ നിങ്ങള് പറഞ്ഞത് ശരിയാണ് മണ്ണിടിച്ചില് കാരണം എന്താ നമുക്ക് ഒരുപാട് ചെലപ്പോ നമ്മള് വീടൊക്കെ വീടിന്റെ മുകളിലൊക്കെക്കേറും അപ്പൊ നല്ല നാശനഷ്ടങ്ങ ഉണ്ടാവും പിന്നെ മണ്ണും പാറകളും മര ങ്ങളും മല ച്ചരുവികളൊക്കെ നിന്ന് താഴേക്ക് ഇടിഞ്ഞ് വീഴുന്ന പ്രകൃതി ദുരന്തത്തെയാണ് ഈ മണ്ണിടിച്ചിലെ ന്ന് പറയുന്നത്
അതെ കനത്ത മഴ വനനശീകരണം ഭൂമിയുടെ അസ്ഥിരത എന്നിവ എന്താപ്പ പ്രധാന കാരണമാണ് ഈ മണ്ണിടിച്ചിലിനെ മണ്ണിടിച്ചിൽ ന്നൊക്കെ പറഞ്ഞ ആകെ നമ്മള് മണ്ണിന ടിയിൽ പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഈ മണ്ണിടിച്ചിലെന്ന്‌ പറയുന്ന വൻ ദുരന്തം തന്നെയാണല്ലേ ഇപ്പോ ഇപ്പൊ കൊറേ മുമ്പ് ഒരു അർജുന്റെ കേസൊക്കെ വന്നിരുന്നു മണ്ണിടിച്ചിലു കാരണം മല മണ്ണിടിഞ്ഞ് എന്താറ ല ലോറി ആകെ മൂടി എന്നൊക്കെ പറഞ്ഞ് കൊറേ ദിവസം അതിന കാണാതായി നമ്മള് കേരളക്കാര മൊത്തം തപ്പിക്കൊണ്ടിക്കുന്നൊരു പ്രതിഭാസായിരുന്നു അർജുൻന്ന് പറയുന്നതല്ലേ
അതെ തീർച്ചയായിട്ടും അർജുനെ നമുക്ക് മറക്കാൻ കഴിയില്ല അതൊരു വലിയൊരു സംഭവം തന്നെ ആയിരുന്നു എന്താ അവ അവനിക്ക് വേണ്ടി എത്രയോ ജനങ്ങള് അവനിക്ക് വേണ്ടി ജെ സി ബി ലോറികള് ഒരുപാട് മണ്ണുകൾ നമുക്ക് ഒരു സ്ഥലന്ന് വെച്ചാ ഇപ്പ നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം അവിടെ നല്ലവണ്ണം കുഴിക്കുത്തി നമുക്കിപ്പോ കൊറച്ച് ദൂരം വരെ കുഴി കുത്തി കുഴി കുത്തി അവനി ക്ക് വേണ്ടി തിരഞ്ഞു പക്ഷെ അവനെ ജീവനോടെ കിട്ടിയില്ല ആഹ് മണ്ണിടിച്ചില് ഒരു നമുക്കിപ്പോ മണ്ണിടിച്ചില് സംഭവിക്കുമ്പോൾ
അതെ മണ്ണിടി മണ്ണിടിച്ചില് പറഞ്ഞാൽ മനുഷ്യന് മൊത്തത്തിൽ മണ്ണിനടിയിലാക്കാനുള്ള കരുത്തുള്ള ഒരു ദുരന്തം തന്നെയാണ് മണ്ണിടിച്ചിൽനിന്ന് പറയുന്നത് പിന്നെ കൂടാതെ വരൾ ചെൽപ്പോ ഈ എന്താപ്പൊ മണ്ണടിച്ചിലിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞ പോലത്തെ ഒരു അർജുൻന്റെകേസ്സാണ് പിന്നെ പിന്നീട് നമ്മള് സംസാരിക്കുകയാണെങ്കിൽ വരൾച്ച ഒരുര് ബാ ദുരന്തം തന്നെയാണ് വരൾച്ചാന്ന് പറയണത് ഈ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ ആഹ് ഉണ്ടാവുന്നൊരു ദുരന്താണ് ഈ വരൾച്ചാന്ന് പറയുന്നത് അല്ലെ
അതെ തീർച്ചയായിട്ടും വരൾച്ച എന്താ ഇപ്പൊ നമ്മളിപ്പോ ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് വെള്ളം ഇല്ലാതാവുക ഈ കെണറ്റില് വെള്ളല്ലാതാവുക അതൊക്കെ ഭയങ്കര ഒരു എന്താ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം നമ്മള് വെള്ളം ഇല്ലെങ്കി അതാ ഒന്നും പറ്റില്ലല്ലോ അപ്പൊ വരൾച്ച ഒരു പ്രശ്നാണ്.
ആഹ് അത് മാത്രല്ല വരൾച്ചെന്ന് പറയുന്ന കൊറേ കാലായി മഴ കിട്ടാതെണ്ടാവുന്ന ഒരു പ്രശ്നം. എന്നാണ് വരൾച്ച എന്ന് പറയണെവരൾച്ചാന്ന് പറഞ്ഞാൽ നമ്മള് മനുഷ്യര് അതേപോലെ ജന്തുജാലങ്ങള് ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വരൾച്ച കാരണം അവർക്ക്. എന്താപ്പൊ നമുക്കന്നെ ഭക്ഷണം കിട്ടാതെയും വെള്ളം കി ട്ടാതൊക്കെ ഒരു ദിവസം ജീവിച്ചു പോകാന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇടങ്ങേറായി ദിവസായിരിക്കും അത്. അതേപോലെ തന്നെ ഈ ജന്തുജാലങ്ങൾക്കൊക്കെ വര വരൾച്ച നല്ല അധികം ബാധിക്കൂന്ന് ഞാൻ പറയാ
അതെ തീർച്ചായിട്ടും പിന്നെ ഈ വരൾച്ച മൂലം കൃഷിക്ക് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നെ വിളകൾ നശിക്കും. കുടിവെള്ളക്ഷാമം ഉണ്ടാകും പിന്നെ നിങ്ങൾ പറഞ്ഞു മനി മൃഗങ്ങൾക്കും പക്ഷികൾക്കും. ആവശ്യമായ വെള്ളം ലഭിക്കാതെ അവര് ബുദ്ധിമു ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു പിന്നെ ചില പ്രദേശങ്ങളില്. ഭക്ഷ്യക്ഷാമത്തിനും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും വരൾച്ച കാരണമാകാം. ഇതിനൊക്കെ വരൾച്ച കാരണണ്. വരൾച്ചയുടെ ആഘാതം കുറക്കാൻ നമ്മള് മഴവെള്ള സംഭരണം ജലസംരക്ഷണം. വൃക്ഷ തൈകൾ നട്ടുപിടിക്കാന്. തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രധാനമാണ് ഇതിനെ ഈ വരൾച്ചല്ലാതിരിക
ഇത്രയൊക്കെ പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി. ഏഹ് എന്താപ്പ മഴനൊക്കെ തളാർ ളത്ത് നിർത്തിയിട്ട് നമുക്ക് വരൾച്ചയൊക്കെ ഇസി ആയിട്ട് കളാവുന്നതാണ് പക്ഷെ ഒട്ടേറെ വേനൽ കാലങ്ങളിൽ നമ്മള് ഏറ്റവും കൂടുത നുഭയവിച്ചരുന്നൊരു പ്രശ്നം എന്ന് പറയാൻ വരൾച്ചന്ന് പറയുന്നത്. ഇനിയിപ്പോ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരിക്കട്ടെ ഒരു ദൂരാന്താണ് കാട്ടുത്തില്ലെ ഈ വനപ്രദേശങ്ങളിലൊക്കെ നിയന്ത്രണം വിട്ട് വളരുന്ന ഒരു തീയാണ് കാട്ടു തീ എന്ന് പറയുന്നത്. അല്ലെ അത് ആളി കത്തി കഴിഞ്ഞാല്. വണം എന്നല്ല ആ എന്താ ജീവികളുടെ വവാസവ്യവസ്ഥ മോതം തകർന്നരവസ്ഥയാണല്ലേ
അതെ തീർച്ചയായിട്ടും കാട്ടു തീ എന്താ പടർന്നാല് മരങ്ങളും സസ്യങ്ങളും. വന്യജീവികൾക്ക് വലിയ അപകടം സംഭവിക്കുകൊക്കെ ചെയ്യും പിന്നെ ചിലപ്പോ? സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെയും ബാധിക്കാം പിന്നെ വായു മലിനീകരണം. വർധിപ്പിക്കുകയും പരിസ്ഥിതിക്ക് വലിയ നാശം വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ കാട്ടു തീന്ന് പറഞ്ഞാല്.
അതെ ഈ കാട്ടുജീനി പറഞ്ഞാപ്പോ നമ്മൾ ഈ വരൾച്ച മനുഷ്യന്മാര് ഇവിടെ പറഞ്ഞ പോലെ അവരുടെ കാട്ടു തീ പോലെ അവരുടെ കാട് വശിച്ച പ്രകൃതി തന്നെ നശിക്കണംന്ന് പറയട്ടെ ഒരു കാട് നശിച്ച ഒരു പ്രകൃതിന്റെ പകുതി നശി ണ പോലെയല്ലേ അപ്പൊ ഈ ഇ ജന്തു ചാല ഇപ്പോൾ വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ് കാട്ടുത്തീ കാട്ടുത്തീ ഒക്കെ നമ്മൾ ചിലപ്പോ നമ്മൾ മനുഷ്യന്മാരുടെ ചെറിയ ഇതുപോലെ മൂലം സംഭവിക്കാറുമുണ്ട്. ചിലപ്പോ ണ്ടാകാനാവാതെ കാട്ടു തീ പടാരുന്നുണ്ട് ചിലപ്പോ നമ്മൾ വല്ല എന്താപ്പൊ ഇ പല വീഢക്കെ വലിച്ചിട്ട് അതിന്റെ കുറ്റിയൊക്കെ നിലത്തിട്ട് കഴിഞ്ഞാല് അത്. മൂലൊക്കെ തീ പടർന്ന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മ കാരണൊക്കെ ച ചെ ഇപ്പൊ കാട്ടുത്തീക്കെ പടരാനുണ്ട് അതൊക്കെ വളരെയധികം. പ്രകൃതിനിയും മറ്റു വനങ്ങ വനങ്ങളിൽ താമസിക്കുന്ന മറ്റു മൃഗങ്ങളൊക്കെ വളര അധികം ഹ ദോഷം ചെയ്യുന്നുണ്ടല്ലേ?
അ നിങ്ങള് പറഞ്ഞത് വളരെ ശരിയാണ്. കാട്ട് തീ തടയാന് കാടുകളിൽ നമ്മള് തീ കത്തിക്കാതിരിക്കണം അത് നമ്മള് പ്രത്യേകം നോക്കണെ നമ്മളൊ ഒരു ചെറിയ അശ്രദ്ധ്യം അശ്രദ്ധ കാരണം വലിയ കാട്ടുതീക്ക്. കാരണമാകും കാരണം
അതുപോലെ തന്നെ ഇപ്പോ അവിടെ ഫോറസ്റ്റ്കർ ആണെങ്കിലും ഇപ്പോ മറ്റ് മനുഷ്യന്മാരൊക്കെ ഈ കാടിനും പോ കാട്ടിനും വല്ല യാത്ര അല്ലെങ്കിൽ മ മറ്റു കാര്യങ്ങളൊ വറ്റാ അതാണ് മറ്റു പോകുമ്പഴൊക്കെ അവരീ തണുപ്പും മഴക്കാലത്ത് തണുപ്പും സഹിക്കവയ്യാതെ ചെലപ്പോ അവര് തീയൊക്കിട്ട് ചൂ തീയിൻ്റെ ചുറ്റുരോന്ന് തീ കാഞ്ഞ് അവരുടെ തണുപ്പൊക്കെ മാറ്റും അങ്ങനെയുള്ളപ്പോ ചെലപ്പോ അവരു ബെച്ച് ചെലപ്പോരു തീക്കൊള്ളി മതി ഒരു കാട്ടു തീയൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളൊക്കെ പരമാവധി ശ്രദ്ധിക്കും എനിക്കത്രേ പറയാനൊള്ളൂ പിന്നെ അവര് ടെ അവസസ്ഥ എ നശിപ്പിച്ചുകഴിഞ്ഞാ ഈ കാട്ടിത്തെ മൃഗങ്ങള് മൊത്തം നമ്മുടെ നാട്ടിക്കുവരും അതിന് നമ്മളെ കൊണ്ടൊന്ന് എന്താപ്പൊ ഉപദ്രവം ചെയ്യ് അവർക്ക് കൊടുക്കാതിരിക്കുക ഞാൻ പിന്നീട് വിളിക്കാട്ടോ ഇതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം
ആ ഓക്കെ ശരിയെന്നാ പിന്നെ വിളിക്ക്